ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയൊണ്ട് വിശേഷങ്ങൾ
ഒക്കെ നല്ല വിശേഷം നിങ്ങള വിശേഷങ്ങൾ എന്തൊക്കെയാണ്
ഒക്കെ നല്ല വിശേഷ ഇപ്പൊ രാവിലത്തെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞ ഉച്ചേക്കുള്ളതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ചെയ്യണം സാവധാനൊക്കെ ചെയ്യാം രാവിലെ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും അത് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ എല്ലാർക്കും ഇഷ്ടപ്പെട്ടും
ആ ഓ അതെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ചപ്പാത്തിയാണോ
അല്ലല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ബീഫിന്റതും പത്തിരിയായിരുന്നു പക്ഷെ എന്റെ പ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കില് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങൾക്കോ
ബീഫും ആ ക പത്തിരി നല്ല കോമ്പിനേഷനണല്ലേ
ആ അതെ അതെ അത് കിട്ടിയാ നല്ലോ തിന്നും കഴിയാ നല്ല ടേസ്റ്റു ആണല്ലോ
ഓ അതെ അതെ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ചിക്കൻ കടായി നല്ല വറുത്തര ച്ചെ തേങ്ങ തേങ്ങൊക്കെ പറഞ്ഞാണ്ടൊള്ള കടായി ഇണ്ടല്ലോ
ആ അതെ അതെ അതൊക്കെ ഭയങ്കര ഇഷ്ടണ് അല്ലേ ആ അത് ഇവിടെയും ഭയങ്കര ഇഷ്ടാണ്
പിന്നെ നിങ്ങളൊഴിവ് സമയങ്ങളിലെന്താണ് ചെയ്യല്?
ഞാന് ഒഴിവു സമയങ്ങളധികം ബുക്ക് വായിക്കാറാണ് ചേയ്യാറ് അല്ലെങ്കീ ചിലേപ്പോ ഫോണിൽ നോക്കി റീൽസ് കാണും അങ്ങനെ ക്കെ ചെയ്യാറുണ്ട് ഇപ്പയ്നിപ്പോ എടേക്കും പോകാൻ പറ്റി കാലാവസ്ഥെല്ലല്ലോ കാലാവസ്ഥപ്പൊ മഴേണല്ലോ അധികും മഴ ചെലേ സമയത്ത് മഴയോ ചെലേ സമയത്ത് വെയിലോയിട്ടങ്ങനെയാണല്ലൊപ്പോം നിക്ക്ന്നത് കാലാവസ്ഥ ചേഞ്ച് ചെയ്തോണ്ട് ഇപ്പങ്ങനെ അധികംട്രാവലെയ്യാൻ പറ്റ്ണില്ല.
ഓ ഓ ഓ പൊറത്തേക്കൊക്കെ പോണ ആൾക്കാര് ആളായിരി
ആ അതെ അതെ പൊറ ത്ത് പോണത് ഏറ്റവും നല്ലതാണല്ലോ നമ്മള്ളെ മൈൻഡൊക്കെ കൂളാകാൻ പറ്റിയ ഒരു സമയണ്ടല്ലോ. അതൊക്കെ ഭയങ്കര ഇഷ്ടാ ഉം. ങ്ങളെ ഹോബീസ് എന്തെക്കെ
ന്റെ ഹോബീസ്... ഞമ്മളൊക്കെ ഇവ്ടെ തന്നെ കുത്തിരിക്കാന് ചെലപ്പോ വർക്ക് ങ്ങനെ കുത്തിര്ക്കാണ് ഇപ്പ ഡിസൈനിഗ് ഒക്കെ പഠിച്ച് ഡിസൈനിങ്ങൊക്കെ പഠിച്ച് ഒരു മ'അ' രണ്ട് മൂന്ന് മാസ വർക്ക് ചെയ്ത്, അവിടെന്നെ വർക്ക് ചെയ്ത് അങ്ങനെ
ഓ അതെ അതെ അതെ അതെ, അല്ല ഞമ്മളിപ്പോ സ്വന്ത ക്കായിട്ട് ഒരു കൈത്തൊയില് പഠിച്ചെച്ചാലും നല്ലതാണല്ലോ ആരേം ഡിപ്പെൻ്റെയ് ത്ജീവിക്കേണ്ടല്ലോ. ഞമ്മള് പൊറത്ത് പോയാണ്ട് ഒര് സാധനം അടി ണ്ടാക്കണം ഇപ്പ ഇ നോക്കയാണെങ്കിൽ ഒരു ചുരിധാറെന്നെ വാങ്ങി അടിക്കാണെന്ന്ണ്ടെങ്കീ നല്ല എമൗണ്ട് കൊടുക്കണല്ലോ അതിപ്പോ ഞമ്മള് സ്വന്തക്കായിട്ട് ചെയ്യണ്ന്ന്ണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മക്കന്നെ സൂക്ഷിക്കലോ.
ആ അതെ അതെ അതെ ആരോ സഹായും വാണ്ട.
ആ അതെ അതെ നമ്മക്ക് സ്വന്തക്കായിട്ടെന്നെ ഒക്കെ ചെയ്യാ ഇനിപ്പൊ നമ്മക്ക് സ്വ എന്തൊക്കായിട്ട് അയിനെക്കൊണ്ടൊരു ബിസ്നസ്സ് ചെയ്യണന്നിണ്ടെങ്കിലും അതും പറ്റുല്ലോ
ആ അതെ അതെ അതെ അതെ. സ്വന്തക്കായിട്ട് ചെയ്താ പിന്നെ ആരുടേം സഹായം വേണ്ട ആരേം ബുദ്ധിമുട്ടിക്കണ്ട അവസ്ഥ ല്ല നമ്മുക്കെന്നെ ആ അതെ അതെ അതെ അതെ.
എന്തോ?
നിങ്ങളെന്താ ചെയ്യുന്നത്?
ഇപ്പൊന്നും ചെയ്യണില്ല ഞാന് പ്ലസ് ടു കഴിഞ്ഞേൻ്റേഷം മെഡിക്കൽ ഫീൽഡിലെറങ്ങി സ്കാനിംഗൊക്കെ പഠിച്ച്ങ്ങാ എനക്ക് ഇത് തന്ന പിന്നെ കല്യാണം കഴിഞ്ഞേൻ്റേഷം ഇൻക്കൊന്നും പോകാനൊന്നും പറ്റീട്ടില്ല പോകാൻ പറ്റ റ്റാത്ത കൊണ്ട് ഞാന് ഇൻക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞ്ട്ട്ല്ല അതോ ഞാനൊക്ക കുട്ടിനേം നോക്കി വീട്ടിലിരിക്കന്നെ അപ്പൊരു ഇൻകം വാണെന്നുള്ളൊരു കാര്യത്തോണ്ട് ഞാന് ഈ ആ പ്പില് കേറി അപ്പൊങ്ങനെ ഈ ആപ്പിൽ കേറിങ്ങാണ്ട് അങ്ങനെങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് ഇത് ഞമ്മളിങ്ങനെ കൊറേ ഒരാള് ഒരു വീട്ടിലിപ്പോ ഒരാള് മാത്രോള്ളൂന്ന്ണ്ട്ന്ന്ണ്ടെങ്കീ ഓലെങ്ങനെ ആശ്രയിക്ക ണ്ട ഞമ്മളെന്ത് ചോയിക്കാനും എത്നെരിതിനും ഓലോട് ഇങ്ങനെ ചോയിക്കണല്ലോ ഓലക്കാണെങ്കീ തെരാനും പറ്റൂല ഭയങ്കര ദേഷ്യൂ ആയിരിക്കൂം. അപ്പ ഞമ്മക്ക് തന്നെ ഒരു കയ്യിലൊരിങ്കണ്ട്ന്ന്ണ്ടെങ്കി ഭയങ്കര ഞമ്മളാവശ്യത്തിന് വേറാർക്കും പോവണ്ട്യാവശ്യല്ലല്ലോ.
ചെല്ല അമ്മക്കെന്നെ ഏണിങ്ങ്സിണ്ടാക്കിട്ട് ഞമ്മക്കെന്നെ ഞമ്മളെ കാര്യങ്ങള് നടത്താ
ആ അതെ അതെ.
ആ ഇനി ഭക്ഷണെക്കെ കഴിച്ചോ?
അല്ല ഞമ്മള് രാവിലെത്തെ ചായേം കടിയും കെഴിഞ്ഞട്ട്ങ്ങനെ കുത്തിരിക്ക പിന്നെ ഉച്ചേക്കള്ളത് ഞമ്മക്ക് കൊറച്ച് കയ് ണ്ടാക്കണംന്ന്ള്ളത്ണ്ട്.
ഓ കൃഷികളൊക്കെണ്ടോ വീടില്?
ഇല്ല ഇല്ല ഞാൻ കൃഷിക്കള് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല പക്ഷെൻ്റെ വീട്ടുകാർ ഉണ്ടാക്കും വീ വീട്ടില്ണ്ടാക്കുമ്പ ഞാനൊ കൊറച്ച് കൂടി കൊടുക്കുന്നല്ലാതെ ഫുൾ ടൈം ആയിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. കൃഷികള് പുറ ഇണ്ടാക്കുന്നത് നല്ലതാണ് പുറത്തൂന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലോ പുറ പുറത്തൂന്ന് വാങ്ങണ പച്ചക്കറീന്ന് പറഞ്ഞാല് കൊറേ കീടനാശിനികളും കെമിക്കലും ഇതൊക്കെ അടിച്ചിക്കാണ്ട് വരുന്നതല്ലേ നമ്മട വീട്ട വീട്ടിലുണ്ടാക്കുകാന്ന് പറയണത് നല്ലതാണല്ലോ.
ആ അതെ അതെ ഞങ്ങളും ഇവിടെ വീട്ടിലൊക്കെ ഇണ്ടാക്കലുണ്ട് ഞങ്ങൾക്ക് കൊറച്ച് പറമ്പിണ്ടായി ഞങ്ങള് തക്കാളി പച്ചമൊളക് വെണ്ട കുമ്പ്ലങ്ങ അങ്ങനെ ചെറി ചെറിയ ഇണ്ടാക്കി ക്കാറുണ്ട് പിന്നെ നമ്മകളെ നിങ്ങള് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലാ നമ്മക്ക് പിന്നെ കൂടുതല് ആരോഗ്യങ്ങളും മെച്ചപ്പെടുത്താ രാസവളോന്നും ഉപയോഗിക്കാതെ ജൈവവള ആ ജൈവവളം ഇട്ടാണ്ട് ഇണ്ടാക്കുന്നതല്ലേ അപ്പൊ പിന്നെ ആരോഗ്യത്തെ കൂടുതലും
ആ അതെ അതെ അതെ അതെ നിങ്ങള് പിന്നെ പച്ചക്കറി കൃഷികളൊക്കെ പുറത്തേക്ക് വിക്കാറുണ്ടോ?
ആ ഞങ്ങള് ഇടക്കിടക്ക് വിൽക്കാറുണ്ട്. സെയിൽസ് ഇടക്കിടക്ക് ചെയ്യാറുണ്ട്.
ഓ അതെയോ.
അതെ അതെ അതെ അതെ
അല്ല ഞമ്മളിപ്പോ വീട്ടിലിപ്പൊ ഒരു സാധന ഇണ്ടായിണ്ട് പുറത്തേക്ക് വിൽക്കാന്നുണ്ടെങ്കിലും അതൊരു ഇൻകം കണ്ടെത്തണണ്ട്. തന്നെയാണ് ട്ടോ അതുകൊണ്ടും നമ്മുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്നാലും കെമിക്കലില്ലാത്ത ഭക്ഷണ സാധനങ്ങളും പൊറത്തേക്ക് കൊടുത്താണ്ട് കൊടുക്കുയാണെങ്കി നമുക്കൊരു സന്തോഷാണല്ലോ.
ആ അതെ അതെ അതെ അതെ ജൈവ വളം ഇട്ട്. പച്ചക്കറി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളരിതാണ് ഞമ്മളത്.
ആ അത് നല്ലൊരു കോ ഇതാണല്ലോ നല്ലൊരു ടോപ്പിക്കണല്ലോ.
ആ അതെ അതെ അതെ അതെ എല്ലാരും ആരോഗ്യം മെച്ചപ്പെടുത്ത ഫാസ്റ്റ് ഫുഡ് കഴിച്ചാണ്ട് ആരോഗ്യം ആരോഗ്യം കേടു എടുത്തുന്നതിനേക്കാളും നല്ലത് നമ്മള് വീട്ടിലുണ്ടാക്കിയ ജൈവ കൃ
അതെ അത് നല്ലതാണ് നമ്മളിപ്പോ പൊറത്ത് പോയാ ഫുളള് നല്ല വെറൈറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടീട്ട് പോകുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും ചെയ്യും എന്നാ നമ്മളെ ഹെൽത്തിക്ക് നല്ലതായിരിക്കൂല്ലാ നമ്മളെ ഹെൽത്തിന് നല്ലതാവാതിരി ക്കുമ്പോ നമ്മള് തന്നെ നമ്മള് തന്നെ നമ്മളെ ശരീരം കേടരുത്തല്ലേ അപ്പൊ അതേ സമയം ഞമ്മള് വീട്ടിലിണ്ടാക്കണ പച്ചക്കറിയണെന്നുണ്ടെങ്കില് ഏറ്റവും നല്ല നല്ലതാണല്ലോ.
ആ
അയില് കേടുമില്ലാ ഗതൂല്ലാ അങ്ങനത്തെതായിട്ട് ഇങ്ങനെ പോവല്ലേ ചെയ്യാ
ആ അതെ അത അതെ
പിന്നെ ട്രാവലിങ്ങ് ഒക്കെ ഇഷ്ടപ്പെടാറുണ്ടോ?
ഓ ട്രാവലിങ്ങ് ഒക്കെ ഇഷ്ടപ്പെടാറിണ്ട്. ഇപ്പൊ അടുത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച്. പോയതാണ് ഞങ്ങള് നല്ല കോടം മഞ്ഞ് പോലത്തെ സ്ഥലത്തിലൊക്കെ പോയി. നല്ല അടിപൊളി വൈബൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് രാവിലെ പോയിട്ട് ഞങ്ങള് ങ്ങരൊക്കെ ഒരു ഒക്കുന്നത് തന്നെ ഇതല്ലേ നമ്മളിപ്പോ എന്ത് സങ്കടിണ്ടെന്നുണ്ടെങ്കില് ഓലിപ്പണ സ് പിന്നെ ആ സങ്കടൊക്കെ മറന്നു പോക
ആ അത് ശെരി അ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാണ്ടെന്നുണ്ടെങ്കി നല്ലോ നല്ലോണ്ണം എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ മൈൻഡൊക്കെ ടെൻഷനൊക്കെ ഉള്ള സമയത്താണ്ണെന്നുണ്ടെങ്കിലും. നല്ലോണ്ണം കൂളായിട്ട് എഫക്റ്റ് ആയിട്ട് ചിരിച്ച്ട്ട് ഉല്ലാസിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പോരാൻ പറ്റും. ഏ
ആ അതെ അതെ അതെ അതെ അപ്പ ഒരു എൻജോയ്മെന്റ് ആണ് എവിടേം കിട്ടാത്ത ഒരു സന്തോഷ ആയിരിക്കും. ഫ്രണ്ട്
ആ അതെ അതെ എൻജോയ്മെന്റ് ള്ള ലൈഫ് ആണുനുണ്ടങ്കിൽ ഭയങ്കര ചില്ലായിയിരിക്കും. ട്ടോ
ഓ അതെ അതെ അതെ അതെ നമക്ക് നല്ലരു ഭീമോമൻറ്റാണ്. നമ്മക്ക്
ആ അതെ അതെ അതെ
നിങ്ങളൊന്നു പോകൂല്ലേ ഒന്നും
എ എങ്ങനെ
ട്രാവല് നിങ്ങൾ ഫ്രണ്ട്സോളപ്പന്നും ചെയ്യാറില്ലേ.
ഹൽ ഓ ഞങ്ങള് ഫ്രൻസ്ല്ല കൂടെ ട്രാവൽക്കെ ചെയ്യാറുണ്ട്. ഞങ്ങള് ഫ്രസള്ളകൂടെ ബെടഡ്ത്ത്. ഒരൂസം പോയെ ഹലോ കേൾക്കുന്നില്ല. ഹലോ.
ആ കേൾക്കാൻ പറ്റുന്നുണ്ട്.
ആ നമ്മളിപ്പോ എവ്ടെ അടുത്തഒരു ദിവസം ഫ്രൻസ്ളോക്ക ഫ്രൻസ് ളെ കൂടെയൊക്കെ പോന്നിട്ട് ട്രാവലൊക്കെ ചെയ്ത്ക്കാണ്ട് ഇങ്ങനെ വരാണ്. അപ്പൊ മൈന്റ്റ് ഒന്ന് അടിച്ച് പൊളിച് പോർ അത്ത് പോയണ്ട് കുറച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ പോന്നാണ്ട് ഇയിപ്പോ ഏതെലിലും ഒരു ദിവസം പ്ലാൻ ചെയ്താണ്ട് പോകണംന്നുണ്ട്.
ആ ഞങ്ങളും പ്ലാൻ ചെയ്തോണ്ട് നി നിക്കാണ് അവര് ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് കൂടുതൽ പോകും.
ഓ അത് ശരി അതുകൊണ്ട് നല്ലതാണ്. നമുക്ക് പിന്നെ കൂടുതലായിട്ട് പോകാനക്ക പറ്റും നല്ല ആസ്വദിച്ചാണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റോ. ആ ട്രിപ്പ്
ബസ്സിന് ഈ പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ലോങ് ആയിട്ട് ട്രിപ്പ്ക്കെടിക്കാം പ്രിയദർശിനി ഉള്ള ബസ്സ്‌ ബസ്
ആ പ്രിയദർശിനി ആതിരു ഓഫർ വന്നിട്ടുണ്ട് ശ്രീകൃ സൗജന്യ യാത്ര എന്നൊക്ക പറഞ്ഞണ്ട് അതിലും ട്രി ക്കാൻ പോയാലും നല്ലതാണല്ലല്ലോ.
ആ അതെ അതെ അതെ അതെ നമ്മുക്ക് പൈസ കൊടുക്ക കാര്യമില്ല പിന്നെ ഭക്ഷണത്തിന് ഫു സാധനങ്ങൾ വണ്ടിട്ടുള്ള
കയ്ൽ കരുതിയാമതി. നമ്മൾ പ്പോ ഇങ്കം കണ്ടെത്തണെന്നുണ്ടെങ്കിലും നമക്ക് വേണല്ലോ എന്തെങ്കിലൊക്കെ ജോലി ജോലിയുള്ള ആളാണോ
ജോലിള്ള ആളായിരുന്നു ജോലി ചെയ്തിരുന്നു ഇപ്പം ചെയ്യുന്നതില്ല ആ ആ അപ്പ വെഡ്ഡിങ് ഒക്കെ ആയി കഴിഞ്ഞതൊണ്ട് പിന്നെ പോയിട്ടില്ല
ഓ അ ശരി എല്ലാരും അവസ്ഥ ഇങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെടെ പോയി ജോലിക്ക് പോകാനും വിടൂല എന്നാൽ പൈസട്ട് തരോ അതും തരൂല നമ്മള് ചോദിക്കണ പൈസേം തരൂല നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തിന ഇത് എന്തിനാ നാ എന്തിനാണോട് പോണത് അത അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളണ്ട് പക്ഷെ നമ്മളൊരു ഇകം കണ്ടെത്താണ് എന്നുണ്ടെങ്കിൽ
ഞമ്മക്ക്ട്ട ന്നെ വേറെ ആള മുന്നില് കൈ ഇിട്ടേണ്ട അവസ്ഥ വരില്ല
അത താരെയും ബുദ്ധിമുട്ടിക്കേണ്ട അവസ്ഥയില്ല നമ്മുക്ക്ജോബുകൾ നമുക്ക് ചെയ്യാം
ആ അതെ അതെ അതെ ഇപ്പൊ ഓൺലൈന ആയിട്ട് പല ജോബുകളും നടക്കണ്ടല്ലോ ഇപ്പൊ ഓൺലൈന ആയിട്ട് ബിസിനസ് ഒരുപാട് നടക്കണ്ടല്ലോ അപ്പൊ ടീച്ചിങ് ആയിട്ടും പി ക്രാഫ്റ്റ് ആയിട്ടും ബേക് ആയിട്ടും അങ്ങനെ പല ഐറ്റംസ് ആയിട്ടും
ആ അതെ അതെ അതെ അതെ അതെ അതെ
അതെ
ആ കൂടുതലും നമുക്ക് സ്ത്രീകൾക്കാണ് കൂടുതലും സൗജന്യയിട്ടുള്ള ഇത്കള്
ആ അതെ ആ അതെ അതെ പക്ഷെ നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിക്ക ക്കണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ? ഉം പക്ഷെ എന്നാലത് ഉപയോഗിക്കണോല് ഇണ്ടാണും,
ആഹ എന്നാ ശരിട്ടോ ഞാൻ വിളിക്കാട്ടോ.